ഹലോ
ഉം കേൾക്കുന്നില്ലേ
ആഹ് ഹലോ കേൾക്കുന്നില്ലേ
ആഹ് കേർക്കുന്നുണ്ട് അവിടെ റയ്ഞ്ച് ഇഷ്യു ഉണ്ടോ
ചെറുതായിട്ട് റേഞ്ച് പ്രശ്നണ്ട്
ആ ന്നാ അതാ
ഫുഡ്‌ ഒക്കെ കഴിച്ചോ
അല്ല ഫുഡ് കഴിച്ചില്ല ഫുഡ് കഴിച്ചുകൊണ്ടിരിക്ക
ഏ
ഫുഡ് കഴിച്ചോണ്ടിരിക്ക
ആഹ് ആഹ്
എന്നാ സ്പെഷ്യൽ ഒക്കെ ആക്കിയേ
ഫുഡ് കഴിച്ചിട്ടില്ല കഴിക്കണം
മ് ഇത്ര സമയായില്ലലേ
ആഹ് ഇങ്ങളെന്താ ഇണ്ടാക്കിയെ
ഉമ് ക്യാരറ്റും ബീട്രൂട്ടും മെഴക്ക്പുരട്ടി ഉണക്കമത്തി കറി വെച്ചത്
ആഹ് ആഹ് അടിപൊളി
അവിടെന്താ
ഇവടെ മത്തിക്കറിയും കോവക്ക ഉപ്പേരിയും പിന്നെ മീൻപൊരി
ചുട്ട അരച്ച ആഹാ കൊറെയുണ്ടല്ലോ
രാവിലെ എന്തേനി കടി
അഹ് ഞാൻ ചോറ്ന്നട്ടെ ഞാൻ ഉണ്ടോണ്ടിരിക്കുമ്പോ അല്ലെ അകില് വന്നേ ഏ ഹലോ
ഹലോ
മ് സോറിട്ടോ
ആഹ് ഓക്കേ
ഉം വേറെന്താ ഇഷ്ടം കുക്കിംഗ്‌ ഇഷ്ടാണോ രാവിലെ ദോ ഉപ്പുമാവും ഹേ പുട്ടും കടല പഴൊം ഇങ്ങൾക്ക് ഇഷ്ടാണോ
പിന്നെ
കുക്കിംഗൊക്കെ ഇഷ്ടാണോന്ന്